പറയൂ
എന്തുണ്ട് വിശേഷം സുഖല്ലേ.
ഓ സുഖാണ് എന്ത് പരിപാടി ഇപ്പോ. ആ ഞാനീ ചെക്കന്മാരൊപ്പം പൊറത്തേക്ക് ഒന്ന് കറങ്ങി ഇറങ്ങാ നിക്കാണ് ഇന്ന് ഞായറാഴ്ച്ചല്ലേ പ്രത്യകിച്ച് പരിപാടിന്നുല്ലല്ലോ
ആ ഞാന അതേപോല ഞങ്ങള് ഫ്രൻസിൻന്റെ കൂടെ ഇങ്ങനെ നടന്നു കൊണ്ട്ക്കാണ്
ആഹ് എന്ത് പരിപാടി ചായ കുടിക്കാൻ ഇറങ്ങിയാണോ
അല്ലല്ല ഞാന് നിലവിൽ ഇപ്പങ്ങനെ നമ്മളെ പാടങ്ങളും പ്രകൃതിക്കൊ ഇങ്ങനെ കണ്ടൊണ്ടിരിക്കണ്.
അ ആഹ് അപ്പൊ എന്ത് പഠിക്കലേന്ന് ക്ലാസ്സൊന്നും ഉണ്ടാവില്ലല്ലോ അലേ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ക്ലാസ്സൊക്കെ ഇപ്പൊ ഒരു കഥയാണ് നമ്മ്ളേ കുളങ്ങള് വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പൊരു ആകെ താറുമാറായിക്ണ് അതിന്റെ പ്രകൃതി അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ത് ഒരു താറുമാറായി കെടക്ക്ണ അവസ്ഥയാണ് ഇപ്പള്ളത്.
ആഹ് ആഹ്
ഇപ്പ നമ്മുടെ വിദ്യാലയങ്ങളില് പണ്ടുള്ള ഒരു രസംന്നുപ്പ നമ്മളെ ഇപ്പത്തെ കാലത്ത് കിട്ട് ട്ട്ണില്ല. പണ്ട്ള്ള അമ്മള് നമ്മളെ ആ നമ്മളെ പൂർവികര് നമ്മൾക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വളരെ ഒരാസ്വദി ച്ച് ജീവിതമായിരുന്നു അവ്ടെ അവരുടെ അത് കലാലയ ജീവിതങ്ങളൊക്കെ. പക്ഷെ നമുക്കതൊന്നും ആസ്വദിക്കാൻ കഴിയ്ണില്ല. പലരും പല ഫോൺ അഡിക്ഷന് അല്ലാന്ന്ണ്ടെങ്കില് പലരും പല ലഹലി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാ അപ്പൊ നമ്മക്ക് അതൊന്നും താല്പര്യം ഇല്ലാത്തോണ്ട്
എന്താന്നറിയില്ല ഒരു രസം കിട്ട്ണില്ല നമ്മളെ സ്കൂൾ ജീവിതം ഒന്നും.
ആ പണ്ടൊക്കെ ഇത് ഇപ്പമാരൊക്കെ പർഞ്ഞീനി അതായത് ഇപ്പൊ ഏ ആ ഉപ്പയുടെ താത്ത ഒക്കത്തേറ്റീട്ടാണ് എന്തെയ്യും വള്ളം ണ്ടാവും ആ വള്ളം മുർച്ചടക്കും പിന്നെ അപ്പൊറത്ത് മൊന്തയ്ക്കാരം അതൊക്കെ വെട്ടി അയ്നൊക്കെത് രസിക്ക്ണ ഒരു റീല്ണ്ടന്ന് റീലൊക്കെ പ്പോ. സമൂഹ മാധ്യമങ്ങളല്ലാം ട്രെന്റ് ആയ്ക്കൊണ്ടിര്ന്നേന്നു അവരുടെ ഒരു തള്ള്ന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഫുള്ള് അടിപിടി. കേട്ട് ഇപ്പോ കഴിഞ്ഞ തവണയല്ലേ വയനാട്ടില് ഷഹബാസ് എന്നൊരു വിദ്യാർത്ഥിയെ ഹ് ടോയ്‌ലറ്റ് ടോയ്ലറ്റ്ന്റെ അവ്ടെ എന്തൊക് നക്കിപ്പിക്കാ നോക്കി അനെന്തൊക്കെ കാട്ടിയിട്ട് പിന്നെ അദ്ദേഹത്തെ ആകെ നാണം കെടുത്തി പിന്നെ കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കേണ്ടി വന്നു ലേ
അതെ അതെ ഈ കാര്യായ്റ്റ് ഇപ്പ നമ്മളെ സ്കൂളുകളും മുതിർന്നവരും തായെ ക്ലാസ്സുകരും തമ്മിലുള്ള ഒര് ഹ് അടിപിടി അതൊക്കെ ഒര് ഒര് സംസ്കാരായി മാറീകേണ് അപ്പോ അത് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ ന്നൊര് രീതിയിലേക്ക് നമ്മുടെ സ് സ്കൂളുകള് അവധി കലാലയങ്ങൾ മാറി ക്കഴിഞ്ഞു അപ്പൊ നമ്മള് ചെറു നമ്മള് എന്താ ചെയ്യണ്ടേ വെച്ചര് നമ്മളെ ഓരോ സർക്കാരിന്റെ കീഴിലും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ അധ്യാപകരുടെ കീഴിലും ചെറുപ്രായത്തിൽ തന്നെ കുട്ട് കുട്ടികൾക്ക് ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാണ്. ഇങ്ങനെണ്ടാക്കിയത് കൊണ്ട് അല്ലാന്ന്ണ്ടെങ്കി സ്കൂള് നമ്മളെ കലാലയങ്ങള് അങ്ങനെ ആവണം. നമ്മുടെ വിദ്യാലയങ്ങളുടെ സംസ്കാരം എന്താവണം നമ്മള് വളർന്ന് കഴിഞ്ഞാല്. എന്താണ് മ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചെറു പ്രായത്തിൽ തന്നെ അവരെ ഒന്ന് ഉപദേശിച്ച് ഉപദേശ് ച്ചു കൊണ്ടുവരേണ്ടൊരു സാഹചര്യത്തിലേക്കാണ്പ്പൊ കേരളം മാറീട്ട്ള്ളത്.
അതെ അതുപോലെ തന്നെ വേറൊരു വിഷയാണ് ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന്റെ രീതിയിൽ ആർട്ടിഫിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജസിന്റെ. സ്വാധീനം അല്ലേ ഇപ്പോ പഴയ പോലെ എന്ത് മ കുട്ടികള് എന്ത് ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല. പകരം ഒര് ഏയ് ക്കോ അല്ലെങ്കി മറ്റേ വാട്സപ്പിലുള്ളണ്ടല്ലോ നേരെ ഒരു ഒരു അമർത്തല് നെക്ക്യാ മതി അത് നേരയ്ക് പോകും. ഉള്ള സംശയങ്ങൾ മൊത്തം അതിലൂടെ തീർക്കാണ് അതിലൂടെ കൊർഞ്ഞ് പോകുന്നത് കുട്ടിയും അ് ഗുരുവും തമ്മിലുള്ള ബന്ധമാണ് മാത്രമല്ല അതുപോൽതന്നെ ഒരു കുട്ടിയുടെ ചിന്താശേഷിയെ എത്രത്തോളം വർദ്ധിപ്പിക്കും. ക്കാമെന്നുള്ള വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തടസ്സങ്ങളൊക്കെയാണ് അതിലൂടെ രൂപപ്പെടുന്നത്.
അതെ നമ്മള് ഏ അയ്ക് പോകുമ്പൊ ചർച്ച ചെയ്യുമ്പോ അയ്ന്റെ രണ്ട് വഷങ്ങള് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഏ അയ് എന്നുള്ളത് ഒരു കുട്ടിയെ അവന്റെ പുരോഗതിയിലേക്ക് നയിക്കെം ചെയ്യും. എന്നാൽ അവനെ ഓരോ വ്യക്തിയേയും തീരെ ഒരു പ്രൊഡക്ടിവിറ്റി വളരെ കുറയുന്ന രീതിയിലേക്കും അത് നയി ക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ പുതിയൊരു സർക്കാർ വന്ന രീതിയിൽ പുതിയ സർക്കാരിന്റെ പുതിയൊരു പദ്ധതിയണ് എന്ത് നമ്മടെ കേരളത്തെ. ഏ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള മാ മറ്റ് പഠനങ്ങളിലേക്ക് അല്ലാന്ണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാവിയിലേക്ക് നമ്മളെ കേളത്തെ എത്തിക്കാന്ന്ള്ളത്. അപ്പൊ ആ രീതിയിലേക്ക് നോക്കുമ്പോ നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് കുട്ടികളില്. പുതിയൊരു മുന്നേറ്റം കാണാൻ കഴിയും ചെയ്യും. എന്നാല് ഇത് ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ കുട്ടികളുടെ പ്രൊഡക്ടിവിറ്റി. വളരെ കുറക്കുംന്ന്ള്ളതാണ് കാരണം ഈ സാങ്കേതിക വിദ്യ പഠിച്ചിട്ടില്ലാന്ന്ണ്ടെങ്കി നമ്മള് നമ്മള് തൊഴിലവസരങ്ങൾ ഇണ്ടാക്കുമ്പോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കുമ്പൊ. നമ്മുടെ പ്രവർത്തനങ്ങള് നമ്മുടെ ജോലി എങ്ങനെ. പെട്ടെന്ന് ആക്കണം എന്ന്ള്ളൊരു നമുക്ക് ചെയ്യാൻ കഴിയില്ല ഈ ഏ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുട്ട്ള്ള. ഏഹ് പഠനങ്ങൾ അല്ലെങ്കിൽ അതിന് മേലുള്ള പ്രവർത്തനങ്ങൾ പഠിച്ചാൽ മാത്രമേ. നമ്മുടെ ജോലി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്കാൻ കഴിയൊള്ളു.
ആഹ് ആഹ് ഏ ഐ ഒരു. വഷത്ത് കൂടെ നോക്കുമ്പോ ഒരു ടൂളാണ് നമുക്ക് പഠിക്കാനുള്ളത് പക്ഷെ അതൊരു സഹായമായി മാത്രം. എടുക്കേണ്ട കാര്യാഒള്ളൂ പക്ഷേ ഇത് അധ്യാപകർ ഒരു വർക്ക് പറയുമ്പോ അല്ലെങ്കിൽ ഹോം വർക്ക്. നാളക്ക് നാളത്തെ ക്ലാസ്സിന് എഴ്തി കാണിക്കണംന്ന് പറയുമ്പോ അവരത് സിമ്പിളായ്ട്ട്. ചാ റ്റ് ജി പ്പി ട്ടി ലിടും ചാറ്റ് ജി പ്പി ട്ടി എന്താണോഅത് നമുക്ക് തര്ന്നത് അത് നേരെ നോട്ട് ബുക്കിലെഴ്തിടാണ്. അതിലൂടെ എന്ത് ചെയ്യുന്നില്ല ഇപ്പം കണക്കിന്റെ കാര്യങ്ങളാണെങ്കിലും കണക്കൊക്കെ. ഇപ്പൊ ഞ ഞാനൊക്കെ പഠിച്ചന്ന് ഓർമ്മണ്ട് രാത്രി. ഒർക്കൊയ്ചിര്ന്ട്ട് ഇമ്മ അട്ത്തിര്ക്കുന്നുണ്ടാവും ഇമ്മ ഒരു മെഴുകുതിരി വ ട്ടത്തിൽ ഇര്ന്ട്ട് ഗുണനും ഹരണുംഒക്കെ. ഏഹ് അങ്ങനെച്ച് ഓർമ്മണ്ട് ഇപ്പളൊക്കെ സിമ്പിളായിട്ടത് നേരെ ചാറ്റ് ചി പി ട്ടിക്കൊട്താമതി അതിലൂടെ. നമുക്ക് എങ്ങനെ അയ്ന്റെ ആൻസർ കിട്ടിയതൂന് കൂടി നോക്കണ്ട ആവശ്യല്ല്യ.
അതെ അതെ കുട്ടികളെല്ലാം ഇപ്പ ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് ഒതുങ്ങി കഴഞ്ഞുന്നുള്ളതാണ്. അതിപ്പോ നമ്മടെ ഞാനിപ്പോവിടെ ആസ് മിൽ എന്നുള്ളത് ഒരു വിദ്യാലയത്തിൽ ഒരു കലാലയത്തില് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെയുള്ള ഞാന് ഞാൻ പഠിപ്പിക്ക്ണ നാല് മൂന്ന് ക്ലാസ്സുകളില്ള്ള വിദ്യാർത്ഥികൾ വേ രെ ഈ എ ഐ ഉപയോഗിച്ചാണ് അവരുടെ വീട്ടിൽ ചെയ്യേണ്ട വർക്കുകളൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ അത്രത്തോളം ഓരോ വിദ്യാർ ത്ഥികളും ഈ ഏ ഐലേക്ക് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലേക്ക് ഒതുങ്ങിന്ന്ള്ളത് ലോകം വരെ ഒതുങ്ങിന്ന്ള്ളത്. നമുക്ക് വളരെ ഒര് ദുഃഖം ഉണ്ടാക്ക്‌ണ കാര്യാണ് കാരണം ഈ ചെറുപ്രായത്തിലാണ് നമ്മള് എന്താണ് നമ്മുടെ ഭാഷ എന്നുള്ളത് അല്ലാന്ന്ണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മള് കണക്കിന്റെ വർക്കുകൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെറുപ്രായത്തിലാണ് പഠിച്ചു വരുന്നത് ഈ ചെറു പ്രായത്തിൽ തന്നെ ഇവര് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതും അതിലേക്ക് ഒതുങ്ങി പോകുന്നതും വളരെ ഒര് ദുഃഖപരമായ കാര്യം ഉണ്ടാക്കുന്നുണ്ട്ന്നുണ്ടെങ്കിലും മറ്റ് പല കാര്യങ്ങളിലേക്കും ഇവരിത് ഉപയോ - ഗിക്ക്ണത് കാണുമ്പോൾ നമുക്കൊരു സമാധാനംണ്ട് നമ്മുടെ ഓരോ നല്ല ക്രിയേറ്റീവ് ആയിട്ടു - ള്ള വർക്കുകൾ ചെയ്യുന്നത് അതിനൊ - ക്ക് വേണ്ടിയിട്ട് ഈ സാങ്കേതികവിദ്യ ഉപോഗിക്കുന്നത് കാണുമ്പോ നമുക്ക് ഒരു ചെറിയൊരു സമാധാനമെങ്കിലുംണ്ട്
ആഹ് അല്ല നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങള് അസമിൽ പഠിപ്പിക്കാൻ വന്നതാണ്ന്ന് അപ്പൊ അവിടെള്ള വിദ്യാർത്ഥികള് ഈ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലൊക്കെ എത്രത്തോളം അപ്ടേറ്റടാണോ അതായത് ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ് ഞാന് മുമ്പ് ഡൽഹിക്കൊക്കെ പോയിട്ട് ള്ളൊരാളായിരുന്നു അപ്പൊ രണ്ട് കൾച്ചറേകദേശ് കൊർച്ചറിയാം അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കൾച്ചറില്ലാത്ത ഒരു തീരെ സംസ്കാരല്ലാത്തൊര് സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് നോർത്തിലൊക്കെ ള്ളത് അല്ലെ. അപ്പൊ നിങ്ങളിപ്പോ സാങ്കേതിക വിദ്യനെ കുർച്ചൊക്കെക്കാ
സാമിനെ ആസാമിനെ സംബന്ധിച്ച് അവരുടെ സംസ്കാരൊക്കെ സംസ്കാരം ഒര് പ ക്കെണ്. നമ്മള് ബംഗ്ലാദേശ് അല്ലെങ്കില് ബംഗാൾള് എന്ന്ല് എന്നീ സംസ്ഥാനങ്ങൾ അല്ലെ ബീഹാറ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോ കേരളത്തിന്റെ അത്രയും ഇവര് മുൻപന്തിയിലെത്തിട്ടില്ലാന്ന് ണ്ടെങ്കിലും ഇവര് സംസ്കാരത്തില് ഇവല് ഉഷാറാണ് ജനങ്ങളോട് പെരുമാറ്റ പെരുമാറുന്ന രീതി അല്ലാന്ന്ണ്ടെങ്കില് നമ്മളെ ഫൊബൈ മൊബൈൽ ഫോണെങ്ങനെ യു ഉപയോഗിക്കണന്ന്ള്ളത് ഏഹ് നമ്മളെ ജീവിത ശൈലി എങ്ങനെയാവണന്നുള്ളത് ക്കാര്യങ്ങളില് ഇവരെ സംസ്കാരം ഇവര് പക്കെണ് പക്ഷെ നമ്മളീ നമ്മള് ഈ നോർത്ത് നോർത്ത് ന്ന് പറയുമ്പ കാര്യമായിട്ട് ബംഗാള് അല്ലാന്ന്ണ്ടെങ്കില് ബീഹാർ സംസ്ഥാനങ്ങളിലേക്കാണ് അമ്മള് കാര്യായിട്ട് പോവേണ്ടത്. അവടെയാണ് അവരുടെ എഹ് യാത്ര നിയന്ത്രണങ്ങളില്ല നിയമങ്ങളില്ല സംസ്കാരല്ല. ഏഹ് നമ്മളെ സർക്കാർ എന്തെലും പദ്ധതി ചെയ്താൽ അത് വീട്ടിലേക്ക് കൊണ്ടോവ. ഏഹ് റോഡ് ദാറ്ട്ടാല് ദാറെട്ത്ത് വീട്ട് കൊണ്ടോവ ആ സംസ്ഥാന സംസ് ക്കാരങ്ങളൊക്കെള്ളത് നമ്മളെ ബംഗാള് ബീഹാറ് സംസ്ഥാനങ്ങളിലാണ്. എന്നാല് നോർത്ത് ഈസ് റ്റേര്യയില്ള്ള ഈ ആസാമ് അല്ലെങ്കില് മേഘാലയ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഇവര്ടെ പ്രകൃതി കാത്ത് സൂക്ഷിച്ച് ഇവരുടെ നല്ലൊരു കൾച്ചറ് ഏഹ് ഉണ്ടാക്കി എട്ത്ത്ട്ട് ഇവര് വെരുന്ന ഇവടെ വെരുന്ന ജനങ്ങളിലേക്ക് അല്ലാന്നുണ്ടെങ്കി വല് ഏഹ് വിദേശികളായ മറ്റ് സംസ്ഥാനങ്ങൾന്ന് വെര്ന്ന ആൾക്കാരിലൊക്കെ നല്ല രീതിയിൽ പെരുമാറി വര് മുന്നോട്ട് പോകുന്നുണ്ട്.
ആഹ് ആഹ് അവ്ട്ത്തെ ഭക്ഷണ ശൈലികളൊക്കെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയുന്നുണ്ടോ അപ്പൊ?
ആഹ് എഹ് നമ്മടെ കേരളത്തില്ള്ള കേരള കേരളത്തിലെ ജനങ്ങൾ നട- ന്നൊര് ഒര് കൊർച്ച് പേര് നടത്തുന്നൊരി സ്കൂളാണ് ഇപ്പ ഞാന്ള്ളത്. അവര് കേരളസ്റ്റൈലില്ള്ള കേരള രീതിയില്ള്ള ഫുഡ് ഭക്ഷണ രീതി അത്പോലെ നമ്മളവ്ട്ത്തെ അതെ എഹ് അരി ഭക്ഷണം അത്പോലെ അധിക ദിവസ് അവ്ടെ എഹ് കോയികറ്യാണ് ണ്ടാവ. പിന്നെ ഏകദേശൊക്കെ അമ്മളവ്ട് ത്തെ പിന്നെ കാര്യായിട്ട് പിന്നെവര് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇവര് ഇതിൽ യൂസെയ്യ്ന്ന്ണ്ട് എഹ് കറിയിലാണെന്ന്ണ്ടെങ്കിലും ഫുഡില ഭക്ഷണത്തിലാണെന്ന്ണ്ടെങ്കിലൊക്കെ പ പച്ചക്കറിയാണ് ഇവരുടൊരു മെയിന്. അപ്പൊ അതോണ്ട് നമക്ക് സിമ്പിളായിട്ട് ഏഹ് പൊര്ത്തപ്പെട്ട് കയ്യാ എഹ് കയ്യേണ്ട രീതിയിലാണ് ഇവട്ത്തെ ഭക്ഷണ രീതി ള്ളത് അതിലമ്മക്ക് പ്രശ്നൊന്നുല്ല പ്പോ നെലവില്.
ആഹ് ആഹ് പ്പൊ നിങ്ങള് പഠിപ്പിക്ക്ന്ന രീത്യാണെങ്കി അതായതൊര് നാല് നാല് നാലാം ക്ലാസ് വെരെക്കെ തന്നെല്ലൊള്ളൂ.
അല്ലല്ല പത്ത് വെരെള്ള സ്കൂളാണ് എല്ലാ ക്ലാസിലും പിരീഡ്ണ്ടമ്മക്ക്.
ആഹ് അപ്പൊ ഭാഷ ഉർദു ലെന്നെ സംസാരിക്കേണ്ടി വെരോ? അതൊക്കവർക്ക്. ഏഹ് അക്സെപ്റ്റെയ്യാൻ കയ്യ്ന്നുണ്ടോ?
അതെ അതെ കാര്യം ഇത് ഒരു നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അത്പോലെ തെന്നെ കാര്യായിട്ട് ഇംഗ്ലീഷ് ബാഷയാണ് അമ്മള് പഠിപ്പിക്കുന്നത്. അത്പോലെ തെന്നെ സംസ് സാരിക്കുന്നതും എടപെട്ണതൊക്കെ ഹിന്ദി ബാഷയിലാണ്.
ആഹ് ആഹ്
ഉം അത് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തോന്നിട്ടില്ല ഇത് വരെ. കുട്ടികൾക്കാണെന്നൊണ്ടെങ്കിൽ നമ്മളെ മനസിലാക്കൻ കഴിയുന്നൊണ്ട്. നമുക്ക് അവരെ മനസിലാക്കൻ കഴിയുന്നൊണ്ട്. പിന്നെ നമ്മ ടെ രക്ഷിതാക്കളായിട്ടൊള്ള മീറ്റിങ് കാര്യങ്ങളൊക്കെ ഇണ്ടാവാറൊണ്ട്.
ആഹ് ആഹ് ഇതിലൂടെ ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു വിദ്യാഭ്യാസം ഏഹ് മെച്ചപ്പെടു ത്തന്നൊള്ളൊക്കെ ലക്ഷ്യമാണല്ലേ. അതായത് അവടെ ഏഹ് ഒരു അണ്ടർപ്രിവിലേജറായ ആളുകളൊക്കെത്തന്നെയല്ലേ?
അതെയതെ താഴ്ന്ന തട്ടിലുള്ളേ വിദ്യാഭ്യാസം എന്താന്ന് ശെരിക്കും അറിയാത്ത അങ്ങനെത്തെയൊള്ളൊരു വിദ്യാർ ത്ഥികളെ നമ്മള് മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഇതിന്റെ ലക്ഷ്യം
ആഹ് ആഹ് കേരളത്തേലും അയിപ്പ എല്ലാ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിലും എന്തും മലയാളികൾക്കും അല്ലെങ്കി കേരളത്തിലൊള്ള ആളുകൾക്കെക്കെ ഒരു പ്രത്യേക മുൻഗണനയാണ്. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും ആക്കി എടുക്കുന്ന ആക്കി എടുക്കുമ്പോൾ ഇന്ത്യേ തന്നെ. ഏഹ് ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുയെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. അല്ലേ?
അതെ അതെ. ഇവടെ നമ്മള് കേരളത്തിന്നുള്ള ആൾക്കാരാണ് പറയുമ്പോത്തേ നമുക്കൊരു ഇവടൊരു സ്വീകാര്യത കി ട്ട്ന്ന്ണ്ട്. പ്രത്യേകിച്ച് എന്റെ കൂട്ടുകാറിപ്പോ കാശ്മീരില് അവരൊരു ഏഹ് ഒരു കലാലയം തൊടങ്ങിട്ടോണ്ട് ഒരു സെന്ററായിട്ട്. അവടെക്കെ കേരളത്തിന്നൊള്ള ടീ സാറമാരാണ് അല്ലേലും കേരളത്തിൽ നിന്നൊള്ള അധ്യാപകരാണ് വന്നെന്ന് പറയുമ്പോ തന്നെ. അവര് മറ്റൊള്ള സ്കൂളുകളിൽ നിന്നുള്ളെക്കെ അവരെ ഒഴിവാക്കിയിട്ട് നമ്മടെ കേരള സ് കൂളുകളേക്ക് അവർ കൊണ്ടുവരുന്ന ഒരു കാഴ്ച്ചാണ് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും ഇവടേം അങ്ങനെ തന്നെയാണ്. ഇവടെ തൊടക്കത്തില് ഇരു ഇരുപത്, ഇരുപത്തിയഞ്ച് അത്ര കുട്ടികളൊള്ളത് ഇപ്പ നെലവില് മുന്നൂറ്റിപത് മുന്നൂറിലേറെ കുട്ടികൾ നമുക്കിവിടെ നമ്മടെ സ്കൂളിലൊണ്ട്. അപ്പ അത്രേം നമ്മക്കൊരു സ്വീകാര്യത. നമ്മളെ കേരളത്തിലൊളള അധ്യാപകർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ വെരുന്ന നമ്മടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അത്രയും നല്ലൊരു സ്വീകാര്യം നമുക്ക് ഇവടെ കാണാൻ കഴിയുന്നുണ്ട്.
ഇത് എന്ത് കൊണ്ടുള്ളതാണുള്ളത്, പ്രത്യേകായിട്ട് വിദ്യാഭ്യാസം തന്നെയാണ് നമ്മടെ ഒര് ബാക്കിയൊളളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്താരാ ക്കുന്നത് അല്ലേ?
അതെ അതെ. നമ്മക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടയൊരു വിഷയമാണത്. നമുക്കത് അടുത്ത കോളുകളിലൂടെ നമ്മുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ ശെരി നന്ദി.